ആ എന്തൊക്കെയ വിശേഷങ്ങള്
നല്ല വിശേഷം
സുഖല്ലേ
ആഹ് സുഖാണ്
എന്താ പണി പണികളൊക്കെ കഴിഞ്ഞോ
പണികളൊക്കെ കഴിഞ്ഞു നിങ്ങളൊക്കെ കഴിഞ്ഞ ഇൂടെങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കന്
ആഹ ശരി വീട്ടിലാരൊക്കെയ ഉള്ള
വീട്ടില് നാല് മക്കളുണ്ട് ഹസ്ബൻഡ ഉണ്ട്
ആഹ മക്കളൊക്കെ ഇപ്പോ വക്ക സ്കൂളൊന്നും ഇല്ല
ആന്ന് ലീവാണ് മഹറത്തിന്റെ ലീവാ ആണ
ആഹ
പ്ര സ്കോള ഇല്ല
ഉ മഴ ഉണ്ടോ
മഴ ഉണ്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പ പെയിലാണ് ഇതിന്റെ മ പൈകപ്പ കൊറച്ച നേർത്ത
മഴ വെയിലും കൂടി എന്നന്ന്െ
ആഹ
ഉ രുമ്പിയതൊന്നും തോരടാ വയ്യ
ആഹ സ്ഥലം ഇണ്ടാവല്ലേ
വെയില് കാണുമ്പോ നഞമ്മൾ ഇടുവാ പക്ഷെ അത് ഇങ്ങിട്ട് എടുത്തിരണം മാപ്പത്ത പിനെ മഴ പെയരും
ആഹ ഒന്ന് വെയില ഇറിക്കോ ഒന്ന് മഴ പെയ്യോ അതാ അങ്ങനെത്തന്നെ
ഉം
കുറച്ച നേേരം വെയിലാണെങ്കി പിന്നെ കൊറച്ച നേരം മഴക്കാരം പിന്നെ ഒന്നിച്ചച്ച് വയ്യോ അങ്ങനെയൊക്കെ എന്നാലും കുറവാണ് മഴ കുറവാ
മഴ കുറവാണ് പൊതുവേ മഴ കുറവ
ചാറിണേ ഉള്ളൂ
ഉഹ
ഉം
ഉ ഭക്ഷണൊക്കെ കഴിച്ചാ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല നോലമ്പാണ്
ആഹ നന്ത
ഉം ചറക്കൊക്കെ റെഡി ആാക്കി കൊടുത്തുയി കൊുന്നേരം നോക്കണം
ഉ വൈകുന്നേരത്തിന് നോക്കാനായല്ലോ
ആഹ് വേക നേരത്തെപ്പ വര് നോക്കണം
ഉം ചന മക്കളാ
അല്ല മൂത്താള് പത്ത പത്ത് കഴിഞ്ഞു രണ്ടാത്താള് ആറാം ക്ലാസ് കഴഞ്ഞു മറ്റാള് മൂന്നാമത്തെ ആള് ഒന്നാം ക്ലാസ്സിലാണ് മൂന്നാളാണ്
നാണല്ലേ
അവിടെ മക്കളൊക്കെ സ്കൂൾ പോവണല്ലേ
ആന ഒരാള് ആറിലാണ് ഒരാള് മൂന്നില് ഒരാള് യ ചേച്ചിന് ഒരാള് ചെറുത നാലാളണ്ട്
സ്കൂളക്കെ എങ്ങനെ പോവാ വണ്ടി വരുോ
ആഹ സ്കോളണ്ടി വരും
ഉം
ആ വണ്ടിയിലല്ല ഞ നടക്കാൻ മാത്രേ ഉള്ളൂ ഞമ്മക്കിത്െന്താ പറ വണ്ടീൽ കൊ പറഞ്ഞേക്കാ ഞമ്മക്ക് കയ്യോ അങ്ങനെ വല്ല കൂടെ നടക്കാനേ ഒറ്റക്കെ പറഞ്ഞേക്കാ ഞമ്മക്ക പേടിയാണ് ഇപ്പത്തെ കാലല്ലേ അപ്പൊഴ് വണ്ടിക്കാണ്ട് വിടും
ആഹ
ഉം
അതന്നെ നല്ലത് ഇവിടെ ഇപ്പൊ ഞങ്ങള് വണ്ടി സ്കൂളൊക്കെ ഇവിടെ തന്നെയാണ് കുറച്ച് നടക്കാൻ ദൂരം നടക്കാൻ തന്നെ ഉള്ളൂ പാടത്തുകൂടെ എനിക്ക് നടക്കാൻ തന്നെയ ഉള്ളൂ പക്ഷേ റോഡ് മാർഗ്ഗം അങ്ങനെ പോവുവാണെങ്കിൽ കൊറച്ചൂടെ പോവാണ്ട് അപ്പൊ വണ്ടിരു അപ്പൊ ആരും ഇപ്പൊ നടന്ന് പോണില്ലല്ലോ എല്ലാരും വണ്ടിക്കന്നെ അല്ലേ
ആഹ എല്ലാരും വണ്ടിക്കന്നെ ഇപ്പപ്പത്തെ ദിനംആരും നടത്തി വിടാൻ നമുക്കൊരു ധൈര്യം ഇല്ല മക്കള സാഹചര്യം അങ്ങനെ വണ്ടിക്ക് പോകുമ്പോൾ എന്താരോ വണങ്ങി തിരിഞ്ഞി പോവണം അതായത് നേരെ നടന്ന മതി നടക്കാനാണെങ്കിൽ എന്നാലും വേണ്ടില്ല നമുക്ക് അതെല്ല സന്തോഷം ഉം
അത അങ്ങനെ തന്നെയ എവിടെ അങ്ങനെ അങ്ങനെ തന്നെയാണ് പിന്നെ വണ്ടിക്ക് പോകവാണെങ്കിൽ കുറെേ വളഞ്ഞ് തിരിഞ്ഞ് നേരം വൈകും നടന്ന് വരികയാണെങ്കിൽ എളപ്പ എത്തും ചെയ്യും പക്ഷെ സ അതും കുറവാണ് അത് കാരണം ഇപ്പൊ വണ്ടിക്കനെ പറഞ്ഞയച്ച പേടിയല്ലേ
അ അതെ
രണ്ടാള് രണ്ട് സ്കൂളിലാണ് രണ്ടു സ്കൂള് അടുത്ത് തന്നെയാണ് പക്ഷെ അങ്ങനെ വണ്ടിക്ക് പറഞ്ഞേക്കെ
അവിടെ നമ്മള് പൈസ നോക്കിട്ട് കാര്യല്ലേ കൊടുക്കണ്ട നമ്മള് കൊടു ക്കല്ലാണ്
ഉ പിന്നെ കൊണ്ടോയി വിടാൻ പറ്റുമെങ്കി തര
അതാണ് എന്നും ഞമ്മക്ക് എന്നും ഞമ്മക്ക് പോവാൻ കഴിയുമെങ്കി മ്മക്ക്
ആഹ ആഹ ദിവസ ഇപ്പ പോവാൻ ഇതില്ലല്ലോ
ഉം മൂന്ന് ആളുണ്ടല്ലേ പോണേ
ആഹ മൂന്നാളുണ്ട്
ഉം
വല്യ ആള് പിന്നെ ആ ഉ ഓന് വണ്ടിയൊന്നുമല്ല ഓന് അങ്ങനെ പോകും പത്ത് കഴിഞ്ഞ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കയാണ്
ആഹ് വല്യ കുട്ടികളാകുമ്പോ നമ്മുക്ക് പിന്നെ പ്രായത്തില് ചെറിയ മക്കളാവുമ്പളേ പേടിയാണ്
ഉം അവിടെ ഇങ്ങനെ ഷിഗല്ല അതൊക്കെ പറയന്
ഇവിടെ ഇല്ലല്ല നമ്മടെ ഈ ഭാഗത്തൊന്നും ഇല്ല
ഹം
എവിടക്കോ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഇതെന്നെ പിന്നെ ഡങ്കിപ്പനി മഞ്ഞപ്പത്ത
ആം ഇപ്പൊ ഈ മഴ ഒന്ന് പെയ്യും പിന്നൊന്ന് വെയിലെറക്കും ഇപ്പൊ ഈ വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി നിക്കല്ലേ അത് കാരണം കൊതുകള് അതില് പെരുകയും ചെയ്യും മറ്റേത് മഴ അങ്ങനെ പെയ്യയാണെങ്കി വെള്ളം അങ്ങനെ ഒഴിഞ്ഞു പോകും അതുപോലെ വെയി ലാണെങ്കി ആ ഉണങ്ങിട്ടും പോകും ഇതിപ്പോ രണ്ടിലും കെട്ട സമയല്ലേ
അതെ
അത് കാരണം ഇപ്പൊ രോഗങ്ങളും ഒരുപാടായി ല്ലാർത്തിലും എല്ലായിടത്തും പരുന്നടക്കല്ലേ കൊതുകിന്റെ ശല്യ ഒക്കണ്ട് കൊതുകിന്റെ
ഉംഅയി എല്ലോടത്തും ഉണ്ടല്ലോ ഇപ്പം ഈ കൊതുകിന്റെ
ആഹ കൊതുക് ഇപ്പം മഴ അതെന്ന്
അതെ അതെ
അത് ഇങ്ങനെ നിക്കല്ലേ അതുകൊണ്ട് പെറ്റുപെരുകി ഇണ്ടാവാണ് കൊതുകുകളൊക്കെ ഓക്കെ ശരിയാവുമിക്കാറും ഉം ഉം
പിന്നെന്താ കോൾ വരുന്നു നിക്ക് ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ ഇപ്പ കേൾകാം
ഉം ഉം ഇതുക്കെ വേറെ കോൾ വരണ് അപ്പൊ ഇതിനകത്തേക്ക്
ആ ആ ശരി പിന്നെ അവിടെ ഏ കൃഷിപ്പണിയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ
കൃഷിപ്പണി ഇപ്പം നോക്കണില്ല ഇതിന്റെടെല് ഉണ്ടെനി ഇപ്പ പെരപ്പണി ആയോണ്ടേ അത് കയ്യട്ടേ വിചാരിച്ചു
ആ ശരി ഉം
പക്ഷെ ഇപ്പഴ്വെച്ച എന്ത് നമ്മക്ക് ആവശ്യത്തിനുള്ള നമ്മൾ തന്നെ ഒണ്ടാക്കലൊക്കെ ഒണ്ട് ഈ വീട്‌പണി ആയതോണ്ട് നമ്മക്ക് നമ്മക്ക് നോക്കാൻ കയിഞ്ഞിട്ടില്ല കയിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്
ആ പച്ചക്കറിയോക്കെ ഇണ്ടാക്കാ
അതിപ്പോ എന്താ വെല ഉണ്ടാ ഉം നമ്മൾ ഉണ്ടാക്കി തിന്നണതിന് ഒക്കൂല ഭയങ്കരാണ് എല്ലാത്തിനും പച്ചക്കറിക്കായിട്ടല്ല പൊതുവെ എല്ലാത്തിനും വെല കൂടുതലാ
ആ അത് നെല്ല് അങ്ങനെ അ ക്ക ആഭാഗത്തക്കെ അതൊക്കെ ഒണ്ടോ
ഇല്ല. നെല്ല് അങ്ങനത്തെ ഒന്നും മില്ല പിന്നെ ഇതൊക്കെ ഞമ്മ ക്കെ ഇണ്ടാക്കുണ്ട് നമ്മങ്ങനെ ഉണ്ടാകുന്നതൊക്കെ പച്ചക്കറി വെണ്ട വൈതന തക്കാളി പയറ്
അങ്ങനത്തൊക്കെ
അങ്ങനെ വളപ്പില്തന്നെ ഇണ്ടാക്കാ
ആ വളപ്പിന് അവക്ക് സ്ഥലോണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇണ്ടാക്കും
ആ ചെ ആ എന്തേലിങ്ങനെ നശിപ്പിക്കണ അങ്ങനെ മയില്
ആ പന്നി. പന്നിയോളുണ്ട് ഇഷ്ടംപോലെ ഒണ്ട് ആദ്യൊന്നുംഇല്ലെനി ഇപ്പ ഇപ്പം അങ്ങനെ കൊറേ ഇറങ്ങീക്കണ് ഒരു മലേന്റെ മുകളിനിങ്ങോട്ട് ഇപ്പ എറങ്ങും പ പന്നികള്
ആഹ
ഒരു മലൊക്കെ ഒണ്ട് അപ്പൊ അതിന്റെ മോളീന്നിങ്ങട്ട്.
ഉം ഇതൊരു ഇവരെ ശല്യം കൊണ്ടൊന്നു ഉണ്ടാക്ക
ഇല്ലെ അത് ഇണ്ടാക്കുമ്പോ. നമ്മള് ഉണ്ടാക്കി വരുമ്പോ അന്നാ ഇന്നപോലെ മാന്തിയിട്ടുണ്ടാവും പിന്നെ രാവിലെ എണീ എണീക്കുമ്പോ. ഓരോന്ന് മാന്തിയിട്ട് ചേമ്പ് ചേന അങ്ങനത്തൊക്കെ നമ്മള് ആക്കിയിട്ടുണ്ടെങ്കിൽ. ഒക്കെ മാന്തിട്ട് പോയിട്ടുണ്ടാവും.
ഉം ഞങ്ങള് ഭാഗത്തൊക്കെ പ പൂളെയാണ്, പൂളയൊക്കെ പന്നികളെ എപ്പോഴും വന്ന് മാന്താൻ വരും. അതിന് വേലി കെട്ടും ഒക്കെ ചെയ്യും എന്നാലും അവര് വരും മാന്തിയിട്ട് പോകും.
ആഹ് അവർക്ക് വേലിയൊന്നൊരു ഇതല്ല അതൊക്കെ ഓലും അത്. ഇപ്പ തട്ടി കൊണ്ട് വരും.
ഉം ചിലരൊക്കെ കരണ്ടിന്റെ ഒക്കെ വേലിവെക്കുണ്ട്.
ആ അങ്ങനത്തൊക്കെ
കും അങ്ങനെയൊക്കെ ആമ്പോ ഓര് പിന്നെ അതില് പെടുക ഒക്കെ ചെയ്തിട്ടേ കൊറെയൊക്കെ ശല്യം പോവും.
അതെ
ഒരു പൂളക്കൊമ്പൊക്കെ മാന്തിയിട്ട് പൂളക്കൊമ്പ് അങ്ങനെ കുഴിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് പോകും. അടിയിലൊക്കെ മാന്തി തിന്നിട്ടുണ്ടാവും അങ്ങനെ അച്ചിട്ട് പോകും.
ഉം അത് പിന്നെ നമ്മുക്ക് ഉപയോഗിക്കാനും. പറ്റില്ലല്ലോ നമ്മള് ഓലെ അങ്ങനെ മാന്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു. അതു ശരി.
ആഹ് അതെ.
ഇത് വെറുതെയാവും.
ആഹ് പിന്നെ മയിലുകളും ഉണ്ടാവും മയിലുകൾ എന്തേലും ഇതാകുമ്പത്തെ അതൊക്കെ പച്ചക്കറിയൊക്കെ അവിടെ അങ്ങനെയാണ് എന്തെങ്കി ഉണ്ടായി വരുമ്പോഴത്തേന് അതിന്റെ തലയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ മയിലുകളെ കൊണ്ടുള്ള ശല്യം അങ്ങനെയാ.
മയിലുകളും ഇവിടെയില്ല അങ്ങനെ ഈ പന്നിയോ മൃഗങ്ങളോ.
ഉം ഞങ്ങൾ ഇവിടെ കോഴിയുള്ള പോലെ മയിലുകൾ.
അതെ ഉം
ആദ്യമൊക്കെ മയിലിന് കാണണമെങ്കിൽ ഒക്കെ മൃഗശാലയിൽ ഒക്കെ പോകേണ്ട വന്നേനെ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല.
ഇപ്പ എല്ലാം ഞമ്മള് ഇവിടെ എല്ലാ കാണാം എല്ലാ സാധനങ്ങളും മയില് പിന്നെ. പുലിയായിട്ടും കടുവായിട്ടൊക്കെ ഇറങ്ങിണ്ട് എന്നുപറഞ്ഞു ഇങ്ങനെ ഓരോ സ്ഥലത്ത് കേക്കാം അങ്ങനെ. അവിടെ കണ്ട് ഉം അവിടെ. കണ്ട് ഇവിടെ കണ്ട് എന്നൊക്കെങ്ങനെ കേക്കാം.
ഉം ഓരോന്നും അങ്ങനെണ്ടാവും. ഉം അന്നാ ശരി എന്നാ ഒക്കെ.
ക്കട്ട ശരി.
ഉം